കേക്കണ്ട് ആ ന്തക്കെയൊണ്ട് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം മഴ ഇണ്ടാ?
ആ ഇന്നിപ്പ ന്നും ന്നലേ കാറ്റ് ഫുള്ള് മഴക്കാലാണല്ല. പോയി പോവണ്ട്. അതാണ് കാര്യമായിട്ട് മറ്റേ വെയിലന്നെല്ലാരുന്നോ.
ആ അത് തന്നെ പൊഴേ കണ്ടീട്ടില്ലേ?
ആരാണത്
ഹ ഹ ആരാണ്ടിൻന്റുപ്പെ. ഹ് ഹ് ആ
അന്ന് ഡിസ്റ്റർബാവുമ്മള്. ആടയിഞ്ഞിട്ടല്ല മക്കള സ്കൂൾട്ട് വരാൻ ടൈം ആവുന്നേള്ളൂ.
ആ ന്താ സ്പെഷ്യല്?
നാലര അഞ്ചണി ആവും മക്കള് വരാന്.
ആ
ഉം
അന്തുട്ടാ ചായക്ക്? കടിയെന്താ കടി ആഹ ഹ് ഹ് ഹ് ഇപ്പ ല്ലാർക്കും ബേക്കറിയാൺള്ള
ആഹ് എല്ലാ ണ്ട് ങ്ങനൊക്കെ ചെലപ്പോളൊക്കെ ഇങ്ങനെ ണ്ടാക്കൂട്ടാ.
ആഹ ഉച്ചക്ക് എന്താർന്നു ഫുഡൊക്കെ.?
അതാ ചോറ് മീനും ഉപ്പേരി
ആ പച്ചക്കറിക്കെ ഇണ്ട വീട്ടില്.?
വേ.. ഏ എ അങ്ങത്തെ പരിപാടിയൊന്നുല്ല്യെ അയ്നുള്ള സൗകര്യന്നും ഇല്ല.
ആഹ് ആഹ് ആഹ ആഹ ഞങ്ങക്കുതെ. ഞങ്ങൾക്കു അതായിനുള്ള സൗകര്യൊന്നുല്ല.
ആഹ് പിന്നെ മ്മളെ വീട്ടില് എപ്പളെങ്കിലുക്കെ എന്തെങ്കിലും നോർമലയിട്ട് മരങ്ങൾ എന്തെങ്കിലും പടിച്ചതൊക്കെണ്ട.? അക്കാളി അതൊക്കെ എപ്പളും പുടിക്കണതാണല്ല.
ആഹ്.
ചിറിഞ്ഞിട്ടാണ്ടാവുല്ലെ രു ഇതാണല്ലോ അത്ണ്ടാവും. ചെൽപ്പം വൈതളങ്ങി ണ്ടാവും എല്ലാണ്ട്ള്ള ഒരു തൈയ്യുമ്മള് കാര്യയിട്ട് കൊണ്ടെ പിടിപ്പിച്ചാലൊന്നും കിട്ടൂല്ല്യ ന്നുല്ല്യ.
ആ.... ഞങ്ങടെ ഞാവല്ണ്ട് ഞാവൽപ്പഴോ ഒണ്ടാർന്ന്.
ഏയ് ആ അത് ഇവടിണ്ട് മറ്റേ ഇങ്ങൾത് ചോവന്നതാണോ.? അത് ആപ്പ്ളാണോ മ ആഹ ആ ഇവിടെ ചോപ്പ് മറ്റേ പുളിള്ള ടൈപ്പ് ണ്ടല്ലോ ഒരു റോസ് കളറ്.
രണ്ടും ണ്ടല്ലേ രണ്ടും നാവൽ. ഞാവൽ പയ ണ്ട് ടൈപ്പ് ണ്ട...?
നാവലാണ്ലെ ഞൻ വിചാരിച് ചാമ്പക്കെ ണ്ടല്ലോ
ആ ആ ആ ആ ഞാവൽ പ്പഴോല്ല ഞാവൽ പഴം
അൽബ ഇങ്ങനെ പൊട്ടിക്കാനല്ല വല്യ മരണം മരായിക്ണോ.?
ആ വല്ല്യ മരാർന്ന്.
അറക്കാനോക്കെ വച്ചേർകുലെ.?
ആ...
ഉം അത് നല്ല ടേസ്റ്റ് ആണല്ലോ. ക് വയങ്കര ഇഷ്ട. ഇത്തിരി വെയിലും മാണം ഉപ്പു ട്ട് ട്ട് നല്ല ടേസ്റ്റ് ല്ല.
ആ നല്ല ടെസ്റ്റത്. ഹ്
പിള്ളേര്ണ്ടാ.?
ഓ പിള്ളേരൊക്കെ ണ്ട്. ഒരാള് സ്കൂള്ട്ട് വന്ന് ഒരാള് വന്നിട്ടില്ല ഇവടെ അടുത്താണോ സ്കൂളൊക്കാ.?
ആ അടുത് നടക്കള്ള ദൂരോള്ളു ലെ..?
ആ ആ
ഇവിടെ മക്കള് പോക്ക്‌ട്ടോ.
ബസ്സിന ഓണെലെ?
ഉം ഒത്തിരിന്നും ഇല്ല്യ അമ്പത് രൂപ ഓട്ടോ ഉള്ളൂ അങ്ങട് പശെ ന്നാലും ഞമ്മള് മക്കളെ ബസിന് ന്നെ അയക്കാറ്.
ആ ലൈൻ ബസ്സിനണോ ണത് സ്കൂൾ വണ്ടി സ്കൂൾ ബസ്സ്
പിന്നെ വീടോ.?
ന്ന് കടലേക്കാടല കടല കടലി ഇവിടെ മോ മോനെ കണ്ടി കുണ്ടന്നാക്കുമ്പ എന്റെ മോ മോൻ വല്ല്യ മോനാണ് പ്ലസ് ടു. ആര് കുണ്ടന്നാക്കും.?
ഉം ഉം ഉം ഉം
ആരെങ്കിലും ഉണ്ടാവും കൊണ്ടരാനും കൊണ്ടുവരാൻ കൊണ്ടുപോകാനൊക്കെ
തനേ
ആ ഡ്രൈവറ ആണ് അത് ഉണ്ടാവൂല രാവിലെ പിള്ളേര് പോണ സമയത്ത് തു പോവും അയിന് മുമ്പേ പോവും
ആ ആ എന്ത നിങ്ങക്ക് എന്ത സ്പെഷ്യല് വൈകുന്നേരം
ഇവിടെ സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല എന്തലൊക്കെ ബേക്കറി ഐറ്റംസ് രണ്ട ആണും ഒരു പെണ്ണും
ഉം ഉം ഉം ഉം ഇവിടെ ഒരാ ആണും ഒരു പെണ്ണും എല്ല മൂത്തത് എങ്ങനെ പെൺകുട്ടിയാ
മൂത്തത ആണ് നടിക്കിലതോണ് പെണ്ണ് ഏറ്റവും ഇളതെ ഒരു ആണ്ണ് കൊച്ചുണ്ട യു കെ ജിയില് അവരൊക്കെ എത്രല്ല പഠിക്കണ ഉം
ഓ മോന് മൂത്തത് ഏഴില് രണ്ടാമത്തത് നാലാം ക്ലാസ്സില്
ആ
അവരങ്ങനെ പോയിക്ക് വന്നോളും ഏ
പോയ
അതാങ്ങണ്ട് ഏ അതൊക്കെ പോയി അത കണ്ട് തീർ ഇത്തതല്ല നമ്മള്
എ
വെക്കേഷൻ നമ്മളണ്ട് തീർത്തതല്ലേന്ന് പറയാം നമ്മള് രണ്ടു മാസത്തെ പൂട്ടും വെയിലും.
ആ വെയിലും ചൂടും അത് തന്നെ ഭയങ്കര ആ എന്താ പറയല്ല
ഭയങ്കര ഇതല്ലേ ഇനിയിപ്പോ മഴ പെയ്യണ്ട രണ്ടു ദിവസയിട്ട് ഇതങ്ങനെ പെയ്യൻ നണ്ടോല വാർ എന്തലൊക്കെ അങ്ങനെ കേൾക്കുന്ന അത്
ആ അത് തന്നെ അവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ വെള്ളമൊക്കെ കേറ
ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല കൊറവും വരാറില്ല കേറലും ഇല്ല ഇങ്ങക്ക ഇണ്ടാ
ഞങ്ങക്കുല്ല അങ്ങനെ ഞങ്ങക്കും അങ്ങനെ കേറാലും വരില്ലൊന്നുമില്ല ഇത്ര നാളും ഉണ്ടായിട്ടില്ല ഇ ഇപ്പ എങ്ങന എങ്ങന്നെനും അറിയില്ല
വൈകിട്ട് ഫുഡ് മാസ് കൊറച്ചൊക്കെ ഇണ്ടാക്കും ചെല ബിരിയാണി ഒക്കെ ഇണ്ടാക്കു അവിടെ മന്തിയൊക്കെ ഇണ്ടാക്കുവാ
ഏ അതിനൊക്കെ നമ്മൾ ഉസാറാ അതക്ക ഇണ്ടാക്കുന്ന സാധനത്തിനെക്ക് ഭയങ്കരത്
ആഹ്
ഉണ്ടാക്ക ഫുഡ് ഉണ്ടാക്കുന്ന വരാ
ആഹ് ഉണ്ടാക്കൂല്ലേ
നമ്മൾ തന്നെ അത് നമ്മൾ ഉണ്ടാക്കിയ തന്നെ മന്തിക്കൊക്കെ ഭയങ്കരതല്ലേ എല്ലാർക്കു ഇഷ്ടണ് മന്തി
മന്തി വേക്കുവോ
ഉം ഉം മന്തി ബിരിയാണി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഉം വലിയിരു ഐഡിയ ഇല്ലയാണ് ഞ പിന്നെ അതിന ഒരുങ്ങിട്ടില്ല പക്ഷെ കൊറച്ച് സാധനഓക്ക മതി
കൊറച്ച മതി ആ് ഇവിടെ പിള്ളേര് ചിലപ്പോ കഴിക്കൂല പച്ചക്കറ ആായിരുന്നു ചെപ്പോ
ഉ ഉ പിന്ന ഇങ്ങനെ വിചാരിക്കും ഒരു ദിവസം ഉണ്ടാക്കണംണ്ടാക്ക ക്കണന്ന പക്ഷെ എനിക്ക് ഇന്നെ വരെ അതിനൊ ഇത് വന്നിട്ടില്ല ഉണ്ടാക്കാൻ
ആ മന്തിക്കെ എങ്ങനെ വക്കണ
വല്യ പണി
മന്തിയിലന്നെ വെക്കണ മന്തി മന്തി എങ്ങനെ മമ്മി ഇനെ ആക്കണന്ന്
ഇങ്ങനെ കേട്ടിരുന്നില്ല ഒന്നും
മന്തി എങ്ങനെ വെക്കണന്ന് ചോച്ചാ മന്തി
ആ് ഞങ്ങള് മറ്റ മറ്റത്ണ്ടാക്കിട്ട് മസാല ഉണ്ടല്ല മറ്റ കാക്പ്സിക്കം മുളകില്ലേ
ആഹ
ആ അതൊച്ചിട്ടാണ് ഞങ്ങൊക്കെ ഉണ്ടാക്കാറ് അത് നല്ല ചെറുതോാക്കി കൊത്തി കഴഞ്ഞിട്ട് ഞങ്ങ ഇണ്ടാക്കാറ്
ഏ നതി മറ്റേ ബിയാരിയാണിപ്പോ വിജയക്കലാണ്
ആഹ നമ്മ വണ്ടിപ്പത് ആഹ ആഹ് ആഹതന്നെ ആഹ ആഹ ആഹ ഏയ് എിക്ക ഇഷ്ടല്ല കുക്കറിില് ഞ ഉണ്ടാക്കല ഞാൻ അടുപ്പ തന്നെ വെച്ചുണ്ടാക്കും
ആഹ ആ ആദ്യ ആ ആ മറ്റേ ആഹ ചിക്കൻ
താലേ ദിവസം ചിക്കൻ താലേ ദിവസൊക്കെ കൊടുുന്നു ചിലപ്പോ മസാല ഒക്കെ തേച്ച് വെക്കുന്ന
ആഹ് ആഹ് ഇവിടെ അങ്ങനെ ചെയ്ലുണ്ട് ചോറപ്പ ചെരുവത്തിലേക്കോ
ഉ ചെമ്പല വെക്കും ചെമ്പലും എല്ലാം വേവിച്ചിട്ട് മസാല എതില് വേവിച്ചും ചെയ്യും അടുപ്പത്തി ഇട്ടിട്ട് ഇറച്ചി അതും കൂടി അങ്ങനെ റെഡിയ ആാക്കും എന്നിട്ട് പിന്നെ ഗന്തീന്റെ ദിവസം മാസ ല ഇട്ട് എടുക്കും വല ചോറ് ഊിട്ട കൊടുക്കും പിന്നീന്റെ മേല ഇടാന ഉുള്ളതൊക്കെ നമ്മ ഇ കൊടുക്ക
നച്ചക്ക ആഹ ആ ആഹ ഞാനിവിടെ എണ്ട്രാവശ്യം ഉണ്ടാക്കിണ്ട് ഒര കുൂക്കർന്ന ചട്ട
പക്ഷെ ഇവിടെ എന്താ പററയാ കുക്കറൽ ഉണ്ടാക്കി എന്താ അവർക്ക് അലിഞ്ഞ ചോറും ഇല്ലേ പല്ല വവ് ചിലപ്പം കൂടനും കുറങ്ങനെ എന്തേലുമൊക്കെ ചെയ്യല്ലോ
ആഹ അത് തന്നെ
ഇപ്പൊ വെരക്ക് എപ്പോരു അഐ ഉം നമുക്ക് ഇടക്കിടക്ക് നോക്ക് ഉം ഒന്നങ്ക വേവ് ചലിയാനും പാടില്ല നല്ല വേവ് ഉ കുറയാനും പാടില്ല അങ്ങനെ ഒരു വാപ്പാക്ക് വേണ്ടരതാ
ആഹ ആഹ വ വേണല്ല
ഉം ഉണ്ടാക്കും ഡലി എന്തെങ്കിലൊക്കെ അധികം ഞങ്ങള്ൾ വെള്ളിയാഴ്ചകളിൽ ഉണ്ടാക്കാറ്
ആഹ് ആ് ഞങ്ങള ഇവിടെ ഞായറാഴ്ചയക്ക ഉണ്ടാവും വെള്ളിയാഴ്ചയൊക്കെ അങ്ങനെണ്ടാക്ക ക്കല് കുറവാണ് ആ എല്ലാ സലവും അങ്ങനെയാളള ചെല സ്ഥല ത്തൊക്കെ വെള്ളിയാഴ്ച സ്പെഷ്യലാള്ള
ആഹ് അതെ അതെ വെള്ളിയാഴ്ചരുന്നുനിറിബന്താ
ആ വെള്ളിയാഴ്ച അങ്ങനെ സ്പെഷ്യലൊക്കെ ഇണ്ടക്കല്ലേ
ആ വെള്ളിയാഴ്ച ഒരു നിർബന്ധാണ് ഹസ്ബൻറിന് ലീവുള്ള ദിവ ആണ് അപ്പൊ എന്നുലെകിലും കൊറേ എടക്കെങ്കിലൊക്കെ ഒരു നന്ദു ജോലിയൊന്നുല്ല മക്കളൾ സ്കൂളട്ടന്നാ ചായ ഉടിക്ക് വേറെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഡ്രൈവറാ
ആഎ കമ്പനിയിലേണാ
അല്ല മറ്റേ ഇംതിന്റെ ഉം കല്ലൊക്കെല്യേ എന്റെക്കെ ഡ്രൈവർ കോറീല് ഡ്രൈവറ്
ആ ലൂറി ആഹ് ആഹ് ആആ
ഇഞ്ഞെന്താ വർക്ക്
ഇവിടെ കമ്പനിയില വണ്ടി ഓടിക്കൽ
ഉം ഉം കമ്പനി ഒന്നുംല്ല അതാ പറയ്ന്ന് ഈ മ യ ഇങ്ങനെ പെയ്തോണ്ട് ഒന്നും കോറി എടക്കും തലക്കും അടച്ചിട്ണ് ഇപ്പൊ ഇന്ന് ഇണ്ടായിട്ട്ണ്ട് പോയിണ്ട് ഇന്നും ഇന്നലെക്കെ ഇണ്ടായ്ന്ന്
ആ പണി കുറവാണ് ഇപ്പ ഉം എല്ലാ സല ത്തും അയാനെയാണല്ലോ മഴയും വെയിലും പണിയും കുറവാണല്ലോ
അന്നാന്ന് കിട്ടീട്ട് വാണം നമ്മളൊക്കെ കയ്യണെങ്ങെ
ആഹ് അത് തന്നെ എന്തേലും ചെയ്യണ്ട വേറെന്തേലും വർക്ക് ചെയ്യണ്ടാ
ഇല്ല ഇല്ല പരിപാടിയൊന്നും ഇല്ല വീട്ട് തന്നെ കുത്തിരിക്ക്ണ്
അത വേറെന്ത് പരിവാ
ഇതന്നെ നമ്മള് നമ്മളിങ്ങനെ എടുക്കും തലക്കും ക്കൊക്കെെ ചെറിയ ചില്ലാറുണ്ടാക്കാൻ നോക്കും
അതെ അതെ നമുക്ക് ഇതക്കെ പറ്റുള്ളൂ
ഇപ്പ ഇൻക്ക് ഒന്നും ഇഷ്ടല്ല്യ പൊറത്തൊന്നും പോവാൻ
ആഹ് ഇവിടി ഇഷ്ടല്ല
ഉം നമ്മള് വീട്ടില് നിക്കാ ഉ ന്നാ ശരിട്ടോ മക്കൾ രണ്ടും വന്നിക്കു ചായകെ